ഹലോ ഹലോ. കേക്ക്‌ണില്ലാ ആഹ് ഹലോ. ഞാവ്ടെ വീട്ടിൽണ്ട്.
ആഹ് എവിടെള്ളെ? നമ്മള് പൊർത്തോയാലോ? ഫുഡക്കെ അടിച്ചിട്ട് പോന്നാലോന്നാല്? ആഹ് ഫുഡ് നമ്മ ഒന്ന് പൊറ-
പൊറത്ത് പൂവാനോ? ആഹ്
ല്ലേ?
നോക്കട്ടെട്ടോ ഞാന്. ആഹ് നോക്കട്ടെ നോക്കട്ടെ. അപ്പോ സമയം നോക്കട്ടെ. ഉം എത്ര മണിക്കാ നാല് മണിക്കോ? വൈകുന്നേരത്തെ പരിപാടിയാ? വൈകുന്നേരത്തെ പരിപാടിക്കാ?
ആഹ് രണ്ടെ രണ്ടെരുവത്താറായില്ലേ ഉം ആഹ് അഹ് അഹ് വെ ആഹ് ആഹ് വൈകുന്നേരം ആഹ് ഓക്കെ ഓക്കെ. ഫേവറേറ്റ് അർഞ്ഞാല് നമ്മളേ. ഫേവറേറ്റ് ഇൻക്ക് പയംമ്പൊരി ഭയ്ങ്കര ഇഷ്ട്ടാണ്. പയംപൊരീം നല്ല ചമ്മന്തി ണ്ട് തട്ടുകടയില്ള്ളെ അത് നല്ലെ.
ആഹ് നല്ല നല്ല ടേസ്റ്റ് ആണ്ലെ. പഴംപൊരിണ്ടാക്കണ്ടയ്യ്?
ആഹ് പഴംപൊരിക്കെണ്ടാക്കണ്ട്. നല്ല എല്ലാർക്കും ഇഷ്ട്ടപ്പെട്ന്ന.
പീട്യേത്തെ ടേസ്റ്റ് കിട്ടൂലേ.?
സാനാണല്ലോ പഴംമ്പൊരി. ആഹ് അതെ നമ്മള് ണ്ടാക്കിയ വേറെക്കാരം.
അഹ് വേറെ ടേസ്റ്റ് ന്നെ. നി പയേ മാവായിട്ടാണോ പുതിയ മാവായിട്ടാണോ ഒന്നും അറിയില്ല, പയേ മാവ് അവര്. ക് കൂട്ടുന്ന് പറയണേക്കാ നമ്മളാവുമ്പോം ഒക്കെ ഫ്രഷ ആയിട്ടാണല്ലോ ണ്ടാക്കാ. പൊർത്ത് പോയപ്പോ ആഹ് ശരീരത്തിന് ഗുണള്ള ഒന്നല്ല തിന്നാ.
ആഹ് ആഹ് അത്രേ ഉള്ളൂ ആഹ് അതന്നേയാ. ആഹ് അതും പിന്നെ ഇങ്ങനെ പുറത്തു പോയി കാറ്റ്കൊണ്ടിര്ന്ന്ങ്ങനെ ചായ കുടിക്കുബ്ലെ. ആഹ് നല്ലൊരു ഇതാണല്ലോ.
ഉം അഹ് അത്മാരി നല്ല മനസ്സിന് ശാന്തത ആഹ്
ഉം തട്ടുകടെ പോയിരിക്കുമ്പോ ആഒര്ത് വേറെഇതാ. ആഹ് അതെ അതെ ഉം അപ്പൊ അത് വേറെരു വൈബാണ് ഉം എഹ് രാ ത്രിയാവ്മ്പോ ഒന്നും കൂടി നല്ല വൈബാണ് പിന്നെ ലൈറ്റും കാര്യങ്ങളൊ ക്കെണ്ടാഉമ്പോ ന്തോ രസം കിട്ടും, ഉം അതതാ പ്പൊ മക്കക്കും അത് തന്നെയാ മ ക്കക്കും ഉം അത് മക്കക്കും ഇപ്പൊ വീട്ട്ത്തൊന്നും വേണ്ടല്ലോ മക്കക്കും ഇപ്പൊ പുറത്ത് ഭക്ഷണല്ലേ വാ
ആഹ് പൊർത്ത്ത്തെ ഭക്ഷണം കൊണ്ടാണ് എല്ലാർക്കും താല്പര്യം ഈ വീട്ട്ത്തെ ഈ ഭക്ഷണന്നെണ് പൊർത്തുള്ളത് അവർക്ക് അറി അറിഞ് ട്ടും ഓര്ക് അവര്ക്ക് പൊർത്ത്ക്ക് പോണം.
ആഹ് അതെ തെ തെ തെ ന്നാണ്. ഒന്നന്ന്ർഞ്ഞാ അവർക്ള്ളാ യാത്ര ആഹ് യാത്രേണ് ഒന്ന് നമുക്ക് വൈബ്. ട്ട്ന്നത് രണ്ടാമത് പിന്ന അവ്ടെ ഇര്ന്ന്ള്ളെ. അതും പിന്നെ പൊർത്ത്ക്ക്‌ ആടെ ഇരിക്കുമ്പോ ഒരു വേറൊരു ഉം മൈന്റ് റി ഫ്രഷാവും മതേ
പിന്നെ
പിന്ന ഓര് ണ്ടാക്കണ ചൂടുള്ള നല്ല ചായ അതുവേ
ആഹ് മണും അതിന്റെ മണം കേട്ടാണ്, മറ്റേ മ്മളന്നെ എന്ത്യ്യ നമ്മളന്നെണ്ടാക്കാ നമ്മളെ തിന്നുമ്പയ്ന്റാസ്വാദനം കിട്ട്ണില്ലല്ലോ അയ്ന്റെ ടേസ്റ്റമ്മക്ക് കിട്ടണെങ്കി വേറൊരാള്ണ്ടാക്കി നമ്മള്
ആഹ് അത് കയ്
ത്തിര്ന്ന് കയ്ക്കുമ്പളാണ് അയ്ന്റെ രസ്
അഹ് ആഹ് അതെ അതെ
ന്നാ നമ്മള്ന്താണ് നമ്മളയ്ന്റെ മണംതൊക്കടിച്ച് പിന്നെമ്മളോ ടേസ്റ്റോക്കി ഈ അയ്ൻ്റെത് ഇന്ത് പോയിട്ടാണല്ലൊമ്മള് കഴിക്ക്ണ് അപ്പൊയ്ൻ്റെ ആസ്വാദനം കിട്ടൂല
ഉം
പല ഐറ്റംസ് കടിണ്ടാവും ഏതാട്ക്കണ്ടിന്ന്ള്ള കൺഫ്യൂഷനയ്ക്ക അവിടെത്തുമ്പോ
ചില്ലിൻ്റെ ബോക്സിലിഞ്ഞ് എത്രങ്ങാനു ഐറ്റംസ് കാര്യങ്ങള്ണ്ടല്ലോ ഉം ഇപ്പ മറ്റേ ആഹ് അതെ അതെ അതെ അതെ ഇപ്പ നല്ല ഫ്രൈഡ് ചിക്കനൊക്കെണ്ടല്ലോ അത് നല്ല ഉം അതെ അതെ ഉം അതെ അത് നല്ല ഉം അതെ അതെ അതെ ഉം അത് ശരിയാണ് അതന്നെ ചെലത് എന്തെങ്കിലൊക്കൊര് മിസ്റ്റേക്ക്ണ്ടാവൊയ്‌ല് അതെ അതെ അതെ ഉം പിന്നെ ഇപ്പൊ നല്ല ആ ഫ്രൈഡ് ചിക്കനൊക്കെ നല്ല ടേസ്റ്റാണ് ആ ചൂടോട്ക്കെ കഴിക്കുമ്പോ ഉം ഫ്രൈഡ് ചിക്കന് ഫ്രൈഡ് ചിക്കന് നല്ല ചൂടോട്ക്കെ കഴിക്കണം അത് നല്ല ടേസ്റ്റാ ഉം
ആഹ് ആഹ് ആഹ്
ഉം ചിക്കന്റെ ലെഗ് പീസ് നോക്കിയാട്ടെ ഉം അതെ അതെ ഉം
അഹ് അതെങ്ങനെ മുക്കി പൊരിക്ക്ണതാ ബ്രോസ്റ്റ് മാതിരിയന്നെ ചെറിയ പീസാക്കിയണ്ടായി തോന്ന്ണ്ല്ലേ ഉം ഇപ്പെല്ലത്തിനും കോമ്പിനേഷ ചമ്മന്തിണ്ട്ലേ പയമ്പൊരിക്കായാലും ഇനി ചിക്കൻ പീസിനായാലും ഒക്കായാലും
അതെ അതെ അതെ ഉം അതെ അതെ അതെ അതാണെല്ലാർക്കും വാണ്ടത് പയമ്പൊരി ഏറ്റും വല്ല്യൊര് ചിക്കൻ പീസാണെല്ലാർക്കും മാണ്ടത് മക്കക്കൊക്കെ ഭയ്ങ്കരഷ്ടാണത് ഉം പിന്നെ
ഇപ്പെല്ലാരു അയ്നായിട്ട് പൊർത്ത്ക്ക് പോവാണ് വീട്ടിലിപ്പ എന്ത് പരിപാടിണ്ടെങ്കിലും പൊർ പൊർത്ത്ന്നാണല്ലോ ഓർഡറെയ്യാണല്ലൊപ്പൊ ആരും വീട്ടിലിപ്പൊ ഭക്ഷണം വെച്ചിണ്ടാക്കൊന്നുല്ല ഒക്കങ്ങനെ പൊർത്ത്ന്ന് കൊണ്ട്രാ കയിക്ക
ഉം ഉം
ലാഭു ആണ് അധ്വാനുല്ല അപ്പൊ പെട്ടെന്ന് പൊർത്ത് പോയാണ്ട് കയിച്ച് കയിക്കാ പോര അല്ലെങ്കി വീട്ടക്ക് വര്ത്ത
ഉം അതെ ഏ മക്കൾക്കയ്ന് വീട്ടിലെ ബേക്കറി ഐറ്റാളൊന്നു പ്പോൽക്ക് വാണ്ടല്ലോ ഓൽക്കതൊന്നും വാണ്ട ഇപ്പങ്ങൻത്തൊക്കെ വേണ്ടി ബിസ്കേറ്റോ അങ്ങൻത്തൊന്നും വാണ്ടോൽക്ക് ഐറ്റംസ് ഔട്ടായിന അത ബ്രഡോ റസ്
ഇപ്പം തന്നെ പിസ ഉം ബർഗറ് അങ്ങൻത്തെ സാനങ്ങളൊക്കെ ഓർഡറെയ്യാ അത് അപ്പക്കപ്പെ വീട്ടിലെത്താണല്ലോ ഒര് ഗസ്റ്റ് വന്നാലും കൂടി ഇപ്പങ്ങനെ ഓർഡറെയ്യാണ് ആരും പണ്ടൊക്കെമ്മമാര്ങ്ങനെ ഉം പലഹാരങ്ങൾ ഇണ്ടാക്കലേയ്ഞ്ഞല്ലോ ഇപ്പയ്ന്റൊന്നും ആവ്ശ്യല്ല മൊബൈലെട്ക്ക ബുക്കെയ്യ കൊണ്ട് വര സാധനം
പിന്നെ അം ആ ണ്ടാവും ഇണ്ട് ചെയ്യാറ്ണ്ട് ഇപ്പണ്ടാക്കിയാലും ഞമ്മള് വീട്ടിണ്ടാക്കിയാൽ നമക്ക് ടേസ്റ്റ്ണ്ടാവോ ന്നൊര് സംശയാണ് അതാണ് നമ്മള് വേഗം
ആഹ് കോൺഫിഡൻസ് ലെവല് കൊർഞ്ഞ് പൊർത്ത്ന്ന് ഓർഡറയ്ത് തൊടങ്ങീനേഷം ഇഞ്ഞെല്ലാർക്കു ആ പൊർത്ത്ത്തെ ഫുഡിന്റെ ടേസ്റ്റെ പറ്റ്ണൊള്ളൂ
ആഹ് തന്നെ തന്നെ ആ അതെ പണ്ടും അങ്ങനേയ്ന് നമ്മള്പ്പോ ആ അതെ അതെ നമ്മള് ബിരിയാണൊക്കെ ണ്ടാക്കുമ്പ നമ്മളെത്ര വല്ല്യ നമ്മള് ആര് വന്നാലും കൊടുക്കെ ഇപ്പങ്ങനെല്ല നമ്മള്ണ്ടാക്ക്ണത് നന്നാവോ അത് രസം ഉണ്ടാവും ഒത് ഇഷ്ടപ്പെടോ എന്നുള്ളരു ചിന്താഗതിയാണ് ആ അതാണ്
ഒറ്റക്ക മ്മനെ നമുക്ക് മടി ഉണ്ടാക്കാന്
ആഹ അതന്നെ അതന്നെ ഫുള്ളോഡറാണ് അതന്നെ ആഹ് അതന്നെ അതന്നെ മറ്റേ ആടെ അതെ അതെ അതെ അപ്പ അതിന്റേതായ ഒരു ടേസ്റ്റ് ഇണ്ടാവും ഉം ആഹ് അതാണ് പിന്നേം ഇതേപോലെ ബേക്കില് പോണം നമ്മള് ഉം ഉം ട്ടകണ്ട് ആഹ് അതെ അതെ അതാണ് ഓലെ ഈ ഫുഡിനുള്ള ടേസ്റ്റ് കൂടാനുള്ള ഏറ്റവും വല്ല്യ ടിപ്പിലേ
ആഹ് അത് ആഹ് ആ ടിപ്പ് ഇണ്ടായോട അതാ നമ്മളീ ഇത് ഇതേപോലന്നെ കഞ്ചാവ് ഉം ഇതൊക്കെ മാതിരിന്നെയാണ് സംഭവത്തില് നമ്മ അഡിക്റ്റ് ആകാണ് ഇയിനെക്കൊണ്ട്
ആഹ്
എ
നിങ്ങള വീട്ടിന്ന് ബിരിയാണി ഇണ്ടാക്കിയെണ്ടോ
ബിരിയാ ആഹ് ഞങ്ങള വീട്ടില് ആഹ് കെട്ടിച്ചവിടെ ബിരിയാണി അങ്ങനെ വീട്ടിലന്നെ ആഹ് രണ്ടോടത്തും ബിരിയാണി ഞങ്ങളെ വീട്ടിലന്നെ ഇണ്ടാക്കാ മന്തി അങ്ങനത്തൊക്കാണെങ്കി ചേപ്പ വല്ല്യ പരിപാടിയൊക്കെ ആണെങ്കി എന്ത് ചെയ്യും പൊറത്തിന്ന് ഓർഡർ ചെയ്യും അപ്പ ഇനി ഇപ്പെല്ലാർക്കും എന്താണ് വരാൻ നേരെല്ല ഇം അപ്പം വേ ഇതൊ ക്കെ സാധങ്ങള് ഇണ്ടാക്കാൻ കുറേ നേരത്തെ വരണ്ടേ പിന്നെ ഫുഡ് നേരത്താ ഇങ്ങനെ ഓർഡർ ആക്കിയാൽ എന്താ സമയത്തിനെട ത്തി വേഗം പരിപാടി ആഹ് അതൊക്കെ കഴിഞ്ഞാൽ മതി ഉം ഉം
ഒരികണക്ക്
ഇങ്ങനെ ആഹ് പൊ ആഹ് പൊരികള് ചിലതൊക്കെ ചെലപ്പൊക്കെ ഇങ്ങനെ ആഹ് നോമ്പിന്റെ സ സീസനൊക്കെ ആകുമ്പൊ എന്ത് ചെയ്യും പുറത്തുന്ന് വേറെങ്ങെ സെപ്പറേറ്റ് കൊണ്ടരും എന്നാലും പേരറിയണെ കൊണ്ടരൊള്ളൂ കൊക്കോഡോ സമൂസ അങ്ങനത്തെ അറിയണെ കൊണ്ട അറിയാത്ത കൊണ്ടന്നാലേ നമു ക്കെന്താ അയ്‌ന്റെ ടേസ്റ്റ്ന്ന് അറിയില്ലല്ലോ
ആഹ് അതെ
എമ്മ ചില ജ്യൂസുകളായാലും ഒക്കെ എന്താണ് നമ്മള് പേര് കേട്ടാലുഷാറായി വാങ്ങിക്കും സംഭവം എന്താണ് ഞമ്മടെ തനി നാടൻ സാധനങ്ങളായിരിക്കും പക്ഷെ പേരുകൊണ്ട് എന്തായിരിക്കും വ്യത്യസ്താരിക്കും അപ്പൊ നമ്മള് പലതും ആഗ്രഹിച്ചു വാങ്ങും എന്നിട്ട് നമ്മൾ എത്രയോ അങ്ങനെ പെട്ടിട്ടിണ്ട് ഉം ഐസ്ക്രീം ആയാലും എന്തായാലും
ഉം
നമ്മളീ കാണണ ചെലപ്പോം ഭംഗിയൊന്നും ഇണ്ടാവൂല കഴിക്കാനത്
ഉം ശരി
പോർഷ പിന്നെ ഇന്നാളെന്തോ പറഞ്ഞിട്ടിന് കഞ്ഞിവെള്ളത്തിന്റെ എന്താന്ന് പറഞ്ഞ പിന്നെ ഈ മൊബൈലൊക്കെ കണ്ടിണ്ടാവല്ലോ ഏതൊക്ക ഒരു കൂട്ടര് ഇതില് ഓ പോയി ഓർഡർ ചെയ്ത് കഞ്ഞിവെള്ളം കിട്ടി എന്താ റൈസ് ജ്യൂസോ അങ്ങനെന്തോ പറഞ്ഞണ്ട് കഞ്ഞിവെള്ളം കിട്ടി പറഞ്
ഞാന് ആഹ് ആതിരയെ കണ്ടില്ല എന്നാലേ ആഹ് ആഹ് ശരി ആഹ് അതെ അതെ
ഓരോ ഇതെല്ലാത്തിനും ടേസ്റ്റ് ക്കിടാൻ മടിയാ ഇതൊക്കെ വ്യത്യസ്ത കളറുകളൊക്കെ ചേർ ത്തിണ്ടാക്കാണ് വീട്ടിന്ന് ഇണ്ടാക്കണനേതാലും ഞമ്മളും ബേക്കറി തുടങ്ങിയേനെ ഞമു വണം ഹെൽത്തി ഫുഡ്ല്ല നമ്മളും ആണെങ്ക കുറച്ചൊക്കെ കാണാൻ ഭംഗിയൊക്കെ ആക്കാൻ വേണ്ടി കളറൊക്കെ യൂസ് ചെയ്ത് ആ ആരെങ്കിൽ വരൂ ഒകെ ആണെങ്കിൽ പിന്നെ നമ്മടെ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കാൻ നോക്കും യൂട്യൂബിലും വേറേ ള്ളോർത്തൊക്കെ നോക്കി ല്ല ഉണ്ടാക്കണേ അപ്പൊ കൊറെയൊക്കെ അയിന്റെ ഇതൊക്കെ കിട്ടും ഉം ഏതായാലാം നമുക്ക് ചെറിയ കടിയും ചായയും കുടിച്ച് നമ്മുക്ക് വൈകുന്നേരം
ആ ഉ ഉ ഉ വൈകുന്നേരം വിരിയാ ആഹ ആഹ ആയി
ഉം ഓക്കെ എന്നാ ആയ്കോട്ടെന്നാ ശരി